ഹലോ പറഞ്ഞോ
ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ?
സുഖാവായിട്ടിരിക്കുന്നു
കൊറെ ആയില്ലേ വിളിച്ചിട്ട്
ആഹ് കൊറെയായി വിളിച്ചിട്ട്
ആഹ് അവിടെ ഇവിടെം നല്ല വിശേഷം
മഴയെ
ആഹ് ഉണ്ട്ണ്ട് മഴയൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല പോലെ തോന്നിക്കുന്നു ഇപ്പം ചെറിയ വെയിലായി ആഹ്.
ആ
ഇപ്പൊ ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. എന്തുവാവാ നറിഞ്ഞുകൂടാ പൈതും തോർന്ന് നിൽക്കല്ലേ.
ഉം മഴ ചാറി ചാറിക്കൊണ്ട് നിൽക്കുവാ. അവിടെ എന്തുണ്ട് വിശേഷം.
ഇവിടെ നല്ല വിശേഷം.
കായലിന്റെ അടുത്തുന്ന് വെള്ളം കേറുവോ ഇങ്ങോട്ട്.
ഇല്ലല്ല കേറത്തൊന്നുംല്ല കായല് താന്നല്ലേ കിടക്കന്നെ
കായല് ആഹ് ആഹ്. ആഹ് ആഹ് അപ്പം മഴ ആണോ. അപ്പം മഴ പെയ്താ മറ്റ് പ്രോബ്ലം ഒന്നുല്ലല്ലേ.
ഇല്ല ഇല്ല അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നംന്നും ഇതുവരെ ഇല്ല ഇനിയെപ്പ എങ്ങനാന്നൊന്നും എനി ക്കറിയത്തില്ല.
ആണോ ആഹ് ആഹ് ഉം ഇവിടെയും കൊല്ലാനും ഇടിയും ഒക്കെ ഉണ്ട്.
ആഹ് ഇന്നലെ. ഇന്നലെ അവിടെ എപ്പഴാ മഴ പെയ്തെ
ഇന്നലെ അവിടെ വൈകിട്ട് വൈകിട്ടാപ്പേ ഇന്നലെ.
ആഹ് വെളുപ്പിനെ പൈദില്ലേ അപ്പം.
വെളുപ്പിനെ ഒന്ന് ചാറി പിന്നെ വൈകിട്ടാ നല് തുപോലെ പെയ്തേ ഇന്നലെ പക്ഷെ ഇന് അങ്ങനെയല്ല ഇന്ന് നല്ല മഴയുണ്ട് രാവിലെ തൊ ട്ടേ തുടങ്ങിക്കൊണ്ടിരിക്കാ നമുക്ക് വെളിയിലെങ്ങും പോകാൻ പറ്റാത്ത ഒരു ഇതാ.
ആഹ് ഇവിടെ വെളുപ്പിനെ മഴ തുടങ്ങിയതാ വെളുപ്പിനെ ഞാൻ ഓണന്ന് ഇവിടെ. ഭയങ്കരായ്ട് ഷീറ്റൊക്കെ ഇട്ടേക്കുന്നതോടെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ കാലിന്റെ കയരക്കൂടെ ആയപ്പോഴത്തേക്ക് പേടിച്ചു പോയി. ഇവിടെങ്ങാട് ഇടിഞ്ഞ് കായലി പോയാലോ എന്ത് ചെയ്യോന്നുള്ള ആലോലേല് ഇങ്ങനെ കെടന്നെയാ
ആണോ ആഹ് മഴ പെയ്യുമ്പം ഷീറ്റിന്റെ മോളി വെള്ളം വീഴും അല്ലേ.
ആഹ് നല്ലപോലെ സൗണ്ട് കേക്കും നമ്മക്ക് ഒറങ്ങാൻ പറ്റത്തില്ലാ അത്രക്ക് സൗണ്ടാ ഇവിടെ.
ആണോ ആഹ്. ആഹ് ആഹ് ആഹ് അവിടെ ഇടിയൊക്കെ ഉണ്ടോ?
ഇടിയൊക്കെ ഇടയ്ക്കൊന്ന് വെട്ടിയതേ ഒള്ളൂ അല്ലാതെ വലുതായിട്ടൊന്നും ഇടിയൊന്നും വെട്ടിയില്ലാ.
ഇല്ലാ
മഴയാണ് ഭയങ്കര മഴയാ ശക്തായിട്ടൊള്ള മഴയാ നമ്മക്ക് നിക്കാൻ പറ്റത്തില്ലാ അത്രയ്ക്ക് ഭാര ഒള്ള തുള്ളികളാ വന്ന് ദേഹത്ത് വീഴുന്നെ
ആഹ് ആഹ് കെണറ്റിലൊക്കെ വെള്ള ഒണ്ടോ?
ആഹ് ഇവിടെ വെള്ള ഒണ്ട് ഇവിടെ മൂന്ന് തൊടിയേ ഒള്ളൂ
ഒള്ളോ ആഹ് ആഹ്. ഇവിടെയാണെങ്കി വെള്ളം കൊറവായിര്ന്ന് ഇപ്പം മഴയങ്ങ് പെയ്തപ്പം ഏഹ് വെള്ള ആയി ആയി വെര്ന്നൊണ്ട്.
ആഹ് ഇവിടെ പിന്നെ കായലിന്റെ അടുത്തായോണ്ട് നമ്മക്ക് ഒരിച്ചിരി കുഴിച്ചാ തന്നെ വെൾ വെള്ള ആവുവല്ലേ.
ഓഹ് ആഹ് ആഹ് ആഹ്.
അതുകൊണ്ട് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാ പിന്നെ കട്ടിയൊള്ള വെള്ളവാ. ആഹ് നമ്മടെ നാട്ടിലെ പോലെ ഓഹ് നല്ല രുചിയൊള്ള വെള്ളവൊന്നും കിട്ടത്തില്ലാ നല്ല കട്ടിയാ ഈ വെള്ളത്തിന്.
ആണില്ലയോ ആഹ്
ആഹ് ഇത് പിന്നെ ചൂടാക്കുമ്പഴ്ത്തേക്കും അതിന്റെ ആ ഒരു കട്ടി കൊറയുവെന്നാ എനിക്ക് തോന്നുന്നേ ഇവിടെ വന്ന് ഇപ്പ പിന്നെ ഞാൻ ചൂടു വെള്ളം മാത്രെ കുടിക്കത്തുള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ്
പിള്ളാരെക്കെന്തിയെ?
പിള്ളാരെല്ലാം ഇവിടെണ്ട് മഴയായതുകൊണ്ട് ആരും വെളിയിലോട്ട് എറങ്ങുന്നില്ലാ
ആഹ്
ഇന്നാലെന്തുവാ നമ്മളൊന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാ വെളിയിലെറങ്ങി കളിയാ മഴവെൾ ആഹ് മഴവെള്ളത്തിൽ ചാട്ടവാ
ഇടിയൊക്കെ വെട്ടുമ്പഴ്ത്തേക്ക് പിന്നെ പേടിച്ചോടും അല്ലേ
ആഹ് അത് പേടിച്ചോടും ഇടി വെട്ടുമ്പോ
അവ്ട്ത്തെ അമ്മയെക്കെയോ?
അമ്മ ഇവിടൊണ്ട് എല്ലാവരും ഇവിടൊണ്ട് ഈ മഴയൊക്കെ ആയോണ്ട് വെളിയിലോട്ട് ആർക്കും പോവാൻ പറ്റുന്നില്ലാ
ആഹ്
പിന്നെ ഇനിയിപ്പം സ്കൂള് തൊറക്കുവല്ലേ പിള്ളേർക്ക്
ആഹ് സ്കൂള് ഒന്നാം തീ തന്നെ തൊറക്കുവോ?
ഒന്നാം തീ തൊറക്കാ ആഹ് ഒന്നാന്തിതന്നെ തൊറക്കുവെന്നാ ഉം പറഞ്ഞിരിക്കുന്നെ സ്കൂളീന്നെ അപ്പ അവർക്ക് മഴ ആയോണ്ട് മഴയായോണ്ട് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ സ്കൂള് തൊറപ്പല്ലേ
ആഹ്
ആഹ്
നമ്മളൊക്കെ പോയ പോലെ എന്തായാലും പിള്ളേര് പോയിട്ടില്ലല്ലെ
ആഹ ഇല്ലില്ല
നമ്മളക്കെ കുടയും പിടിച്ച് നനഞ്ഞൂറ്റി വാരി സ്കൂളിൽ ചെല്ലും ഇവരാണെങ്കിൽ സ്കൂൾ ബസ് കേർന്ന് അവിടെ ചെന്ന് ഇറങ്ങുന്നു അവരവിടാ നനയാന
ആന്ന് ഓഹ് അവര് നനയത്തൊന്നില്ല പിന്നെ
ഇവർക്ക് കുടയും വേണ്ട വടിയും വേണ്ട നമ്മുക്കാണെ കുട എടുത്തില്ലെങ്കിൽ തീർന്നന്ന്
തീർന്ന് ആന്നാണ് ആ നന്ന്
വീട്ടിൽ പോകാൻ വേണ്ടി മാത്രം നമ്മള് കുട എടുക്കാതെ പോകാറുണ്ട് സാറേ നമ്മടെ തുണി നനഞ്ഞേെന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവും
അന്ന് കൊടയും ചൂടി ആയായിർന്നു നമ്മളൊക്കെ പോന്നത് മഴയത്ത്
അതാ കുടയെട്ക്കാൻ മറന്നാ പിന്നെ വല്ല വാഴയിലയോ വട്ടയിലോ ഒക്കെ പറിച്ച് തലേ വെക്കും ബാഗ് വരെയ്ടുത്ത് തലയി വെച്ചിട്ടുണ്ട്
ബാഗ് വരെ ആന്നാന്ന്
ഇപ്പഴത്തെ കാലത്ത് പിള്ളേർക്കൊന്നും അത്‌ ഒന്നും അറിഞ്ഞൂടാ
ഒന്ന് അറിഞ്ഞൂടാ അവർക്ക് നമ്മടെ വീടിന്റെ മുറ്റത്ത് വണ്ടി വന്ന് നിർത്തുവ സ്കൂളിൽ പോവ സ്കൂളിൽ ചെല്ലുവ അവിടെ ഇറങ്ങുവാ തിരിച്ചു കേറുവ ഇവിടെ വന്ന് ഇറങ്ങുവ മഴ എന്ത് അവർക്കൊരു പ്രശ്നോല്ല
അതോണ്ട് സ്കൂളിൽ പഠിത്തം നടക്ക
ആന്ന് ആന്ന്
നമ്മുടെ ഒക്കെ കാലമായിരുന്നു നല്ല കാലം
ആഹ് അന്ന് നമ്മളിപ്പോ അതിന് വേണ്ടി കൊതിക്കുവാ അല്ലേ
ആഹ് സത്യവാ അന്നൊക്കെ വല്യ വെയിലില്ല മഴയാലും വലുതായിട്ടില്ല ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാ വെയില് ന് വെയില് മഴയ്ക്ക് മഴ ഒന്നിനും ഒരു ശമനം ഇല്ല ചോദിക്കുന്നതിനതിനേക്കാൾ കൂടുതൽ ഇങ്ങ് വരുവാ
ആഹ് ചൂട് സമയത്ത് ഫുൾ ഭയങ്കര ചൂട്
ആഹ
ഇപ്പ മഴ ടൈമില് ഭയങ്കര മഴ
അതാ ഇവട്ത്തെ പ്രശ്നം
ആണ് ഉം മഴയായോണ്ട് നമുക്ക് വെളിയിലോട്ടെറങ്ങാൻ പറ്റ്ന്നില്ല പിള്ളേർക്ക് ഒന്നും വാങ്ങിയില്ല ഇനിയിപ്പ സ്കൂളൊർക്കുവല്ലേ
ആഹ്
ഉം ബാഗ് ബുക്ക് ഇതൊക്കെ വാങ്ങിക്കണ്ടെ
എല്ലാം മേടിക്കണം
എല്ലാം വാങ്ങിക്കണം ഇനി മഴയായൊണ്ട് ഒരു രക്ഷയില്ല വെളിയിലോട്ടെറങ്ങാനേ
ആഹ് ഇനി ഇപ്പൊ ഇന്ന്ഇനിയിപ്പം തോന്നി നിക്ക്ന്ന സമയൊക്കെ നോക്കിയങ്ങ് പോണല്ലെങ്കി
ആഹ് തോന്നിക്കുന്ന ഇനിയിപ്പ അവരെം കൊണ്ട് പോവാൻ പറ്റത്തുള്ളൂ
ന്ന് പിള്ളേരെ കൊണ്ട് അവ്ടെ പോയ്ക്കയ്ഞ്ഞാ പിന്നെ മെനക്കേടാ
ആന്ന്
പോയ് വേടിക്കുന്ന സാനെല്ലാം തിരിച്ച് കൊണ്ട് കൊടുക്ക്ന്ന അവസ്ഥ ഇണ്ടാക്കി തരും അവര്
ആറും നാലിലും
അവർക്ക് അത് വേണം ഇത് വേണം എല്ലാം പറഞ്ഞു വിടും അവസാനം നമ്മൾ മേടിച്ചോണ്ട് കൊട്ക്കുമ്പോ ഒന്നും ഇഷ്ടപ്പെടത്തില്ല
ഒന്നും ഇഷ്ടപ്പെടത്തില്ല പിന്നെ അമ്മള് അവസാനം അമ്മളെന്നെ ഈ മഴയത്ത് തിരിച്ചു കൊണ്ടു പോയ് കൊടുക്കണ്ട വരും.
അതാ പെ ചെലപിള്ളേരാണെങ്കി അതെറിഞ്ഞു നശിപ്പിക്കത്തേയുള്ളു. പിന്നെ അത് തിരിച്ച് കൊണ്ട് കൊടുക്കാനും ഒക്കാത്ത അവസ്ഥയാവും.
ആഹ് ഭയങ്കര വാശിയുള്ള പിള്ളേർക്കങ്ങനാ.
ആഹ്
ഉം ഇവടെ പിന്നെ കൊഴപ്പവില്ല, പിന്നെ നമ്മളോട് പറയും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ.
ആഹ്
പിന്നെ നമ്മള് അല്ലെങ്കി അത് തിരിച്ച് നമ്മക്ക് ദൂരെ ആ പോയ് വാങ്ങിക്കുന്നെങ്കില്, നമുക്ക് ബുദ്ധിമുട്ടല്ല്യൊ ദൂരെ പിന്നെ തിരിച്ച് കൊണ്ട് കൊടുക്കണം. മഴയൊക്കെ ആയോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിള്ളേരെയും കൊണ്ടങ്ങ് പോകാ. വാങ്ങുന്ന ടൈമിലെ,
പിള്ളാരെ കൊണ്ടു പോണം.
പിള്ളാരെ കൊണ്ടോയി വാങ്ങിക്ക.
മഴയൊക്ക നോക്കിട്ടല്ലെങ്കി പോണം. ഓട്ടോയൊക്കെ വിളിച്ച് പോകാന്ന് വെച്ചാ ഇപ്പതും പാടാ. എങ്കിൽ ഇവടെ, പോയാലും നനയും
നനയും ആന്നാന്ന്. നമ്മള് ചെല്ലുമ്പ. മഴ ടൈമായോണ്ട് ഓട്ടോക്കാരൊന്നും വെയ്റ്റെയ്യത്തൂല്ല.
അതുല്ല.
ഉം ആഹ് വീട്ടീന്നാരെങ്കിലും കൊണ്ടു പോവ്കയും വേണം.
സ്കൂളൊറപ്പൊക്കായോണ്ട് പിന്നെല്ലാ കടകളിലും നല്ല തെരക്കു ആവും ഇനി അങ്ങോട്ട്.
ആന്നാന്ന്.
തെരക്കൊക്കെ തൊടങ്ങുന്നയ്ന് മുന്നേ നമ്മളെല്ലാം മേടിച്ച് വച്ച അത്രയായി.
ഉം അന്ന് ഒരൂസം ഞങ്ങളിവിടെ അട്ത്ത് ഇവടെ പോയപ്പം, ഇവടട്ത്തല്ല ഇച്ചിരി ദൂരംണ്ട്. അവടെ പോയപ്പം അന്നേ ഇങ്ങനെ പിള്ളേർക്കുള്ള സാനങ്ങളെല്ലാം വന്നിരി ക്കുവാ നമ്മളെ കൈൽ അത്രക്കിതൊക്കെ വരും വന്നിട്ടല്ലേ നമ്മള് വാങ്ങിക്കാൻ പറ്റത്തൊള്ളൂ.
ആഹ്
നമ്മള് സ്കൂളൊറക്കട്ടെന്നും പറഞ്ഞോണ്ട് നോക്കിയിരിക്കും.
അതാ
ടൈമാവുമ്പം മഴയുആകും പോവാനും പറ്റത്തില്ല.
ആഹ് നമ്മളല്ലെങ്കി അന്നേ എന്തേലും വേടിക്കുവാന്നേ, പിന്നെ പുതിയ മോഡലുകളെർങ്ങുമ്പയത്തേക്ക് പിന്നെ അത് വേണോന്നും പറഞ്ഞ് അവര
അത് വേണം ആന്നാന്നാന്ന്
സാധാരണ ജൂണ് ജൂലൈ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് മഴയോള്ളൂ ഇതിപ്പോ നേരത്തേ ആയി മഴ
മഴ നേരത്ത ആയി ആന്ന് ആന്ന്
ഇനി പണ്ടത്തെ പോലെ വല്ല വെള്ളപ്പൊക്കോം വല്ലും വരുവോന്ന് ദൈവം തമ്പുരാന്നറിയാം
ആഹ്‌ ആന്നാന്ന്
നമ്മളല്ലേല്ലോ കാലാവസ്ഥങ്ങനെ മാറി മറയുന്നെന്ന് ആർക്കൊന്നും ഒന്നും പ്രവചിക്കാൻ പോലും പറ്റാത്ത
ഇല്ലില്ല ആന്ന്
മുറ്റതോട്ടിറങ്ങിയ ചെലപ്പോ വെയില് ചെലപ്പോ മഴ രാവിലെ നല്ല വെയിലാണെങ്കിൽ വൈകുന്നേരവാകുമ്പോഴത്തേക്ക് മഴ തുടങ്ങും
മഴ പെയ്യും ആന്ന് അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും
തന്നെ ആവി ഇളക്കി വിട്
ആന്നാന്ന് ആവി ഇളകും
ഒള്ള ചൂടെല്ലാം കൂടെ അടിച്ച് പിന്നെ അവിടിരിക്കണം മഴ പെയ്ത് തോർന്നുമ്പോ അതിനേക്കാലും വലിയ ആവിയായിരിക്കും
ആന്നാന്ന് ചെറിയൊരു ഇതാന്നെങ്കില് പിന്നെ അത് ആവി അളക്കാനുള്ള മഴയാ
ആണ്
നല്ലോണം പെയ്യ് ഇന്നാ നല്ലോണം പെയ്യോ അതുവില്ല ഉം
ഉം ചേച്ചിയിടെ ജോലിയൊക്കെ കഴിഞ്ഞോ?
ജോലി ഒക്കെ കഴിഞ്ഞു രാവിൽത്തെ ജോലിയെല്ലാം കഴിഞ്ഞു അവളെ കുളിപ്പിച്ച് ഇപ്പൊ വെളിയിലോട്ട് എറങ്ങിയൊന്നും കുളിപ്പിക്കാ പറ്റത്തില്ല വെളിയിലെ ബാത്റൂമിലായിയിരുന്നു കുളിപ്പിക്കുന്നെ ഇപ്പൊ അക ത്തായി മഴയല്ല്യോ?
ആഹ്‌
പനിയൊക്കെ വരുവോ നമക്കങ്ങ് പേടിയാ അവർക്കൊരു പേടിയില്ല അവർക്ക് മഴയെത്ത് കെടന്ന്‌ ചാടിയാ മതി
അത അതു മതി
ഉം
ഉം
പിന്നെ?
വേറൊന്നുവില്ല ചേച്ചി ഞാ വെറുതെ വിളിച്ചയാ വെറുതെ ഇവിടെ ഇര്ന്നപ്പയേ
ആണോ ഉം ഉം ഇന്നാ ശരി ഓഹ്‌ ശരി ശരി ഓക്കെ